ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞാ?
ആഹ് കഴിച്ചു. കഴിച്ചിട്ടിങ്ങനെ ഇരിക്കായിരുന്നു
അതല്ലേ ആഹ്
മക്കൾസൊക്കെ ആഹ് ഇവിടെ എല്ലാരും അവിടെ ഉറങ്ങി അവിടെ സൊക്കെ ഉറങ്ങിയാ
ഏറ്റവും ചെറിയ ആള് മാത്രം ഉറങ്ങി. ആ ഉറക്കാൻ പോവാന്ന് പറഞ് ട്ട് ഞാൻ അവന് ഫുഡഒക്കെ കൊടുത്ത് അവന ഉറക്കം വന്നിട്ട് വണ്ടായിരുന്നില്ല ഫുഡൊക്കെ കൊടുത്ത് കൊണ്ട് കിടത്തി അവൻ കൊറച് പെന്നിറ്റു പോയി
ആഹ് അപ്പോഴ് അതിന് മുമ്പേ ആഹാരമൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഉറക്കം വന്ന സമയത്തി അങ്ങ് ഉറങ്ങിപ്പോയേനെ ഒറക്കം വന്ന് ആഹ് ആഹ് ആഹ്
അല്ല അത്ര നേരത്തേ കഴിക്കലില്ല
അത് ശരി ആഹ്
എട്ട് മണി എട്ടരൊക്കെ ആവട്ടെ എന്ന് ചോദച്ചിരിക്കയായിരുന്നു അല്ലെങ്കിൽ ഇവര് ഇന്റെ ഇടയിൽ അപ്പൊക്കെടന്ന് ഒറങ്ങിയാലേ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോ പിന്നെ എണീക്കും പിന്നെ ഇവര്ക് ഒറക്കണ്ടാവില്ല
ആഹ് അത് ശരിയാ പിന്നെ എഴുന്നേറ്റിരിക്കും നമ്മുക്ക് ഉറക്കം വരുമ്പോ അവര് എഴുന്നേക്കും
ആഹ് അവര് എഴുന്നേക്കും അവരെ ഉറക്കം കഴിയും
ഉം
പിന്നെ നമ്മുടെ ഉറക്കം കഴിഞ്ഞു കഥ കഴിഞ്ഞു പുലർച്ചെ വരെ
എന്റെ വർക്കും
മൂന്നാള് ണ്ട്
അല്ല ചെറിയമകക്ക്
ആഹ് ഒരാൾക്ക് ആഹ് മൂത്താള് യു കെ ജിയില് രണ്ടാമത്തെ ആൾക്ക് രണ്ടര വയസ്സ് മൂന്നാമത്തെ ആൾക്ക് ആറു മാസം
ഓ അത് ശെരിയാ അന്നേരം ആറു മാസം രണ്ടര വയസ കാരിയും ഇങ്ങനെയാണോ ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഇടൊക്കെ എഴുന്നേക്കുവോ
രണ്ടര വയസ്സുകാരനാണ് പ്രശ്നം അവന് എണീറ്റാലാണ് ഒറങ്ങാത്തത്
ആഹ് അതെയയോ ആറു മാസം
മറ്റ അ അവള് ആഹ് അവള് പിന്നെ ഇപ്പൊ നീണീറ്റാലും പിന്നെ പാല് കുട്ച്ചിട്ട് കുറച്ച് നേരം കളിച്ച് അവളെ സമയുമ്പോൾ അവൾ ഉറങ്ങും ഇത് നേരം വെളുക്കണാവരെഇരിക്കും
അത് വലിയ പാടാണല്ലോ
ഇന്നരം മറ്റ് നമ്മുടെേയും കൂടെ ഉറക്കം പോയത് തന്നെ അവർക്ക് പിന്നെ പകല് കെടന്ന് ഒറങ്ങെങ്കിലും ചെയ്യാം നമുക്ക് അതും പറ്റത്തില്ലല്ലോ പിന്നെ
ആഹ് അവന് എനിക്ക് എന്നിട്ട് രാവിലെ ഇവളെ സ്കൂളീവിടാൻ എണിക്കാൻ കണ്ണുന്താലും ഒന്നും പൊന്തില്ല
ആ അത് തന്നെ എങ്ങനെ എഴുന്നേക്കാൻ പറ്റും
അലോ ഒർക്കംതൂങ്ങി ബെസ് വരുമ്പേക്കും പിളാര റെഡിയാക്കി വിടണ്ടേ
ആ അതെ അതെ വീട്ടില് സഹായിക്ക് കൻ അമ്മയൊന്നും
ഉമ്മേണ്ട് ഉമ്മേണ്ട് ഉമ്മ ഉണ്ട് ഉമ്മാംസം കഴിക്കും പക്ഷെ ഇവരുടെ കാര്യങ്ങളൊക്കെ നമ്മ തന്നെ ചെയ്യണ്ടേ ആള് അടുക്കളയിൽ എന്തെങ്കിലുംഒക്കെ നമ്മളെ ഹെല്പ് ചെയ്യും പക്ഷെ ഇവരെ കാര്യങ്ങൾ ചെയ്യാൻ ഇവര് സമ്മക്കില്ല
ഇല്ലില്ല ആഹ് ആഹ് എന്നാലും അടുക്കളേൽ എന്തേങ്കിലുമൊക്കെ സഹായിച്ചാൽ നമുക്ക് അത്രയും സഹായം
അതന്നെ അടുക്കളേൽ ഹെൽപ്പ് ചെയ്യും
ആഹ് അതാ ഞാൻ ചോദിച്ചെ അല്ലെങ്കി പിന്നെ കുട്ടികളുടെ കാര്യം നോക്കണം ഉറക്കം ഉളച്ച് പിന്നെ വീ ലെ അടുക്കളയിലെ കാര്യം കൂടെ ആകുമ്പോഴത്തേന് വലിയ പ്രശ്നമാവും നമ്മൾ ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടിലാവും
പ്രശ്നോം സംഭവങ്ങളൊക്കെ ണ്ട് അത് ഞാൻ തന്നെ മെയിന്റയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടു പോവാണ് എനിക്ക് കുഞ്ഞുങ്ങളായ കാരണെ ഒരു നെലക്ക് ഉറക്കില്ല ഒരു ദിവസം പോലും ഉറക്കില്ല
ആഹ് അതെ അതെ വല്ലാത്ത അതെ ഇത് പറഞ്ഞപ്പോ തന്നെ ഞാൻ എനിക്കൊരു പേടി കാരണം ഒരേപോലെ മൂന്ന് പേരും കൂടെ വലിയ പാടാ അതെ അതെ
അതാണ് പ്രശ്നം അല്ലെങ്കി ആരെങ്കിലൊക്കെ ഞാൻ കൊറച്ചു നേരം ഉറങ്ങിട്ട് ആരെങ്കിലുംലൊക്കെ നോ ക്കാന് ഉണ്ടെങ്കിൽ ഒക്കെ നമ്മ ഓക്കെയാണ്
അത് ശരിയാ അയ്യോ ആ സമയത്ത് നമ്മളെ ഒന്ന് ആ അവരെ ഒന്ന് കളിപ്പിക്കാനോ ഒന്ന് എടുക്കാനോ ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വല്യ സഹായവാണ് ഓ ഇത് ഇത് വല്ലാതെ നമ്മളെ മാനസികമായിട്ട്
മാനസികവും ശാരീരികവുമായിട്ട് തളർന്നു പോവും പിന്നെ നമ്മന്നെ ചെയ്യണം ചെയ്യണം നിവൃത്തിയില്ലാത്തൊണ്ട് പിന്നെ ഇവര് ചെറുതിലൊക്കെ ഒരു തൊണ്ണൂറൊക്കെ ആയ ആ സമയത്തൊക്കെ ഇവര് ഒട്ടും ഒറക്കമില്ലല്ലോ ഇവർക്ക് ഈ അവള് ഉറങ്ങാണ്ടാകുമ്പോ അവള് എങ്ങനെങ്കിലും ഒന്ന് ഒറക്കി വരുമ്പോ ഇവന് എഴുന്നേക്കും ഇവനും ചെറുതല്ലേ പിന്നെ തീരെ ഉറങ്ങാൻ പറ്റില്ല പക്ഷെ ആരും ഉണ്ടാവില്ല നമ്മ ഒറ്റക്ക് ഞാൻ ഒറ്റക്ക് പിടിച്ച് ഇരുന്ന് നേരം വെളുപ്പിക്കും നേരം വെളുത്താലിങ്ങനെ ഇങ്ങനെ നടക്കണം
അതെ നേരം അതെ നേരം വെളുത്താലും ഒന്ന് കിടക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെയും ഇവരുടെ പുറകേ നടക്കണ്ടേ
ആഹ്.
സത്യവാണ്. പിന്നെ പോസ്റ്റ് ഡിപ്രഷൻ വരും എന്നൊക്കെ പറയുന്നത് സത്യവാ. ഈ ഒരു മാനസികാവസ്ഥെടെ പോവുമ്പം അറിയാണ്ട് അങ്ങനെ ആയപ്പോവും. നമുക്ക് സ്വാഭാവികായിട്ടും കുഞ്ഞുങ്ങളോട് ദേഷ്യം വരും.
ഉംഹും. ഞാനതൊക്കെ പരമാവധി ഇങ്ങനെ കടിച്ചമർത്തും.
അല്ലാ അതൊക്കെ ഒരു പരിധി വരെയല്ലേ പറ്റത്തൊള്ളൂ.
ഞാൻ എനിക്കെന്തെങ്കി നും ഇവനെ പറഞ്ഞു കഴിഞ്ഞാലേ പിന്നെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഒറങ്ങാൻ സമയം കിട്ടിയാലും ഒറങ്ങാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവര് ഒറങ്ങി കഴിയുമ്പോ അതന്നെ ഇങ്ങനെ മനസ്സിൽ അയ്യോ ചീത്ത പറഞ്ഞില്ലേ തല്ലീല്ലെ എന്നുള്ളൊരു മൈൻഡാവും പിന്നെ.
ആഹ് ആഹ് ആഹ്.
അന്നാലും എടക്കോരേ കൊട്ടൊക്കെ കൊടുക്കും.
ആഹ് അത് അതൊക്കെ വേണം. കാരണം നമ്മള് തന്നെയല്ലേ നോ ക്കുന്നതും നമ്മൾ തന്നെ എല്ലാം ചെയ്യേം വേണം. പിന്നെ എടക്ക് നമ്മുടെ ആ മാനസികാവസ്ഥ അവരൂടെ ഒന്ന് മനസ്സിലാക്കി പോട്ടെ.
മ്മ് മൂത്താള് കൊഴപ്പില്ലാ അവളിങ്ങനെ കൊറെ ഒക്കൊന്ന് കീപ്പെയ്യും. ഞാൻ കുളിക്കാൻ പോവുമ്പളാ എന്തെലും ആവശ്യണ്ടെങ്കി ഒക്കെ ഞാൻ അവളേൽ സംഭവം അവള് യു കെ ജി യില് ആയിട്ടൊള്ളു എന്നാലും ഞാൻ അവളെ ഏൽപ്പിച്ചിട്ട് പോവും.
ആഹ് അതെ അതെ. ഇപ്പം രണ്ട് രണ്ട് കുഞ്ഞുവാവകളുടെ ചേച്ചി ആയില്ലേ. അതുകൊണ്ട്
അത് നല്ലോണം നോക്കും. അത് ഇവൻ ഏഹ് ഒരുണ്ണി ആയിരുന്നപ്പ തന്നെ അവള് നോക്കും.
ആഹ് അതെയതെ. മൂത്ത ആഹ് നോക്കും ന്ന്. പ്രത്യേകിച്ചും പെൺകുഞ്ഞു ങ്ങളും കൂടെ ആവുമ്പം ഇച്ചിരിയും കൂടെ ഒരു കാര്യ പ്രാപ്
അതന്നെ പെൺകുട്ടികളാകുമ്പോ അവർക്ക് നോക്കാനൊക്കെ ഇഷ്ടാണ്.
അതെയതെ. അവരത് പ്രായത്തേക്കാളുപരി അവരാ അവരുടെ ആ സ നമ്മുടെ ആ സാഹചര്യം അവരു മനസ്സിലാക്കും.
അതന്നെ.
അതെന്തായാലും കാര്യമായി കുഞ്ഞു ഇച്ചിരിയെങ്കിലും പറഞ്ഞാ മനസ്സിലാവൂലേ. ആൺകുട്ടിയെ കൊണ്ടാ ഒട്ടും പറ്റാത്തെ ല്ലേ.
ആഹ്. അവൻ വില്ലനാണ് അവനെ പറഞ്ട്ടും കാര്യല്ല അവൻ്റെ പ്രായം അതാണ്.
ആഹ് അതെ അതുകൊണ്ടാണ് പുള്ളിക്കാരന് കുഞ്ഞിനെ ഉണ ഒറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും കുഞ്ഞുവാവയെ ഒന്ന് ഒണർത്തണോന്ന് തോന്നുന്നെ.
അങ്ങനെ ഒറങ്ങുമ്പോ അങ്ങനെ ഒണർത്തില്ല അവ അല്ലാണ്ടിങ്ങിനി ക്ക്യുമ്പോ നമ്മ കുറുക്കൊക്കെ കൊടുക്കുമ്പോ അവന് കൊടുക്കണം. ഏഹ് ഉണ്ണീനെ കുറു ക്കവന് കൊടുക്കണം. ആഹ് അവന് ഇടുത്തുണ്ട് നടക്കണം.
ആഹ് അതെ കുഞ്ഞിനെ നോക്ക് കൂ ടുതൽ കുഞ്ഞിനെ ഒന്ന് കെയർ ചെയ്യുമ്പം പുള്ളിക്കാരൻ വിചാരിക്ക്യാ എന്നോടില്ലേ ഇഷ്ടം കൊറഞ്ഞോ ഉമ്മി എന്നെ നോക്കുന്നില്ലല്ലോ.
ഉം. ഞാൻ കൂടുതൽ ഇവനേ നോക്കാ അവളെ നോക്കില്ല്യ അവൾക്കത് അറിയാറായി ക്കെല്ലോ അത് കാരണം ഞാൻ അവളെങ്ങനെ വല്ലാണ്ട് കെയറെയ്യില്ല ഇവനെയാണ് ഞാൻ കെയറെയ്യാ.
ആഹ് അല്ല കുഞ്ഞുവാവേയും അതും നന്നായിട്ട് നോക്കണ്ടേ
ഉം കുഞ്ഞുവാവേനെ കുഞ്ഞു വാവേടെ കാര്യങ്ങൾ ചെയ്തിട്ട് എവിടെയെങ്കിലും കെടത്തി ഒറ ക്കും അല്ലെങ്കി ആരലേലെലും കൊടുക്കും അതിന് പരാതിയൊന്നുല്ലല്ലോ ഇവനത് ഇവനത് ഫീലെയ്യും ഇവന് ച ഇപ്പം ഞാന് കൊറേടുത്ത് ഇപ്പൊ ഫീലെയ്യുന്ന കാരണം ഞാനിവനേണ് കൂടുതല് നോക്കാ ഡെലിവറി കഴിഞ്ഞിട്ട് കെടന്ന് കെടക്കേ റെസ്റ്റെടുക്കേ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവനേ ഏ ഇവനെടുത്തോ എടുത്തോന്ന് പറഞ്ഞിട്ട് ഇവനേ മെച്ചി എടുത്തോ എന്നെടുത്തോ എന്ന് പറഞ്ഞടക്കും പിന്നീ കൂടെ അപ്പൊക്ക് പാവന്തോന്നും
ആ പുള്ളിക്കാരനാണ് ആഹാഹ ആഹ് പുള്ളിക്കാരനെയാണ് നമ്മളിപ്പോ ഏറ്റവും കൂടുതല് സന്തോഷിപ്പിച്ച് നോക്കണ്ടത് പുള്ളിക്കാ വെഷമം വെരും ആ രണ്ട് എന്നെ ഇപ്പ നോക്കുന്നില്ലേ കുഞ്ഞുവാവ വന്നത് കൊണ്ടാണോ
ഉം
ഇത്തിരി കൂടെ പുള്ളിക്കാരി ഇച്ചിരി നടന്ന് തൊടങ്ങുമ്പോ അതും പ്രശ്നമാവും രണ്ടു പേരൂടെ അടിയാവും ആ അടിയാവും
ഉം
എന്നെ എടുക്ക് ഒ
ഇപ്പഴാവള്ക്ക് ആളെ മനസ്സിലായി തൊടങ്ങി
അത് ശരി അഹ് അതെയോ ആഹ് ആഹ് ആഹ് അവൻ മറ്റവനെ എടുത്തേക്കുന്ന കണ്ടുകൊണ്ട്
ആഹ് ഇപ്പാറു മാസയില്ലേ
ആഹ് അതാ ഇനീപ്പം കാര്യങ്ങള് ക്ക മനസ്സിലാവേ കമന്ന് വീണോ
മുട്ടൂത്തി നിക്കും
ഓ അത് ശെരി ആഹ് ആഹാഹ്
ഉം മുട്ടൂത്തിനിക്കു ആള്
ആഹ് മുട്ടുകുത്തി അല്ല ആഹ് കമന്ന് വീണ് എഴഞ്ഞ് മുട്ട് കുത്തി ആഹ് ആഹ്
എഴ എഴഞ്ഞിട്ടില്ല മുട്ടുകുത്തിങ്ങനെ നിക്കും പോവാൻ വേണ്ടീട്ട് പോയിത്തൊടങ്ങീട്ടില്ല മുട്ടുമ്മ നിക്കും
ആറു മാസവായതെല്ലാ ഒള്ളു പൊ ഇനിയും സമയം കെടക്കുന്നേ ഒള്ളൂ ഏന്തി വലിയാന്
ആഹ് ഹ് ഫാസ്റ്റേയിരുന്നു കമന്നു പോയതൊക്കെ വേം മൂന്നു മാസിത്തന്നെ കമന്നു പോയി
ആഹ് ആഹ് അത് ശരി ആഹ് ആഹ്
ഉം
പെട്ടെന്ന് പുള്ളിക്കാ പുള്ളി ക്കാരി പെട്ടെന്ന് ഇവരുടെ കൂടെ ഓടിച്ചാടി കളിക്കാനായിട്ട് വേഗം വേഗം എല്ലാം ചെയ്യുവ
ആഹ് ഇവരെ കൂ ഇവര് കളിക്കണാണുമ്പോ ഭയങ്കര ഇതാന്ന്
അതാ കാരണം അതേ പ്രായത്തി തന്നെ മൂ രണ്ടു പേരും മുന്നി നിന്ന് ഇങ്ങനെ കളിക്കുവല്ലേ അതുകൊണ്ട് വേഗമായിരിക്കുവല്ല കാര്യങ്ങളും ചെയ്യുന്നെ ഇവർടെ കൂടെ കുത്തി മറിയണ്ടേ
അങ്ങനെ
ഇനിയിപ്പോ ഇവര് ഒറങ്ങാതെ ഒറങ്ങാൻ പറ്റത്തില്ലല്ലോ
ഇവരിപ്പൊന്നും ഒറങ്ങില്ല ഞാൻ തുണി മടക്ക ക്കി വെക്കണ് അവനത് നീർത്തിയിടണ്
ആഹ് അതെ ആഹ് ഒരു ഒരു വശത്തൊന്ന് മടക്കുക അടു
ആഹ് ഞാനൊരു സൈഡില് മടക്കി വെക്കണ് അവൻ ഇപ്പറത്തെ സൈഡില് നീർത്തിടണ് ശരി എന്ന
ആഹ് എന്നാ പിന്നെ ജോലി നടക്കട്ടെ ശരി